ഹലോ കേൾക്ക്ണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ഉമ്മ ഒക്കെ ഉണ്ടന്നിട്ടോ അടുത്ത വീട്ടിൽ വീട്ടിൽ തന്നെ നിങ്ങളെ
ആഹ് ഉമ്മ എ എല്ലരുണ്ട്
ആഹ് എല്ലാരും ഉണ്ടോ
ആഹ് ഇവിടെ അത്തച്ചി അമ്മച്ചി
എങ്ങനെയാ
അത്തച്ചി അമ്മച്ചി
ആഹ് ആഹ് എന്താ പുതിയ വീട് വെച്ചതായിരിക്കുംല്ലേ
ആഹ് പത്ത് പന്ത്രണ്ട് വർഷായി
ആഹ് നാത്തൂപരില്ലേ ഹസ്ബന്റിന്റെ പെങ്ങമ്മാരില്ലേ
ആഹ് ഉണ്ട് ഒരാണു ഒരു പെണ്ണോ ഇവിടെ
ആഹ് ആഹ് നിങ്ങള് ഒരാളന്നെ ഉള്ളൂ
ആഹ് ഒരാള് ഒള്ളൂ
ആഹ് അപ്പൊ വേറെ ആരും ഇല്ല കളി ക്കാൻ മക്കക്കില്ലെ
ഇല്ല ഇല്ല അവിടെ എന്റെ വീട്ടിലും അതെ ഒരാണ് ഒരു പെണ്ണ്
ഒരു പെണ്ണ് ഏഹ് അവിടെ ജ്യേഷ്ഠൻ്ന്റെ കല്യാണം എന്താ ആങ്ങള്ടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ?
ആങ്ങളുടെ കല്ല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട് അത് എൽ കെ ജി പഠിക്കുന്നു
ഏപ് അടുത്ത തന്നെയാണ് വീട് കാലാണ് കഴിച്ചതൊക്കെ
ആഹ് കൊ ഒരു കൊറച്ച് ദൂരെ
എഹ് ഇങ്ങള് ടൂറിസ്റ്റ് കേന്ദ്രണല്ലോ നിങ്ങൾ തവിടെ ല്ലേ ഇടുക്കി
ആഹ് ഇടുക്കി ഞങ്ങള് തൊടുപുഴ
തൊടുപുഴ ആഹ്
ആഹ് ഇവിടുന്ന് അങ്ങട്ട് നീങ്ങുമ്പോ തൊട്ടെ അതേ ടൂറിസ്റ്റ് പ്ലേസ
പ്ലേസ്സണ് ആഹ് ഞങ്ങള് കഴിഞ്ഞ വെക്കേഷനില് ഇതേമാരിക്ക് വന്നീനാ
അതെ ഏഹ്
അങ്ങനെ ഹസ്ബന്റ് വയറിങ് ഇല എലക്ട്രിഷന്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങ് ഇവിടെ ആഹ് നാട്ട് തന്നെ ഞങ്ങള് വടെ ആഹ് ഉമ്മയും ഉപ്പിയും പിന്നെ രണ്ട് അനിയന്മാര് രണ്ട് നാത്തൂ ന്താ പെങ്ങന്മാര് അങ്ങനെ അഞ്ച് മക്കള് പോലെ
ആഹ് അവിടെ എല്ലാം അധികമാണല്ലോ മ
ആഹ് ആഹ് അവിടെ അമ്മ അങ്ങനെ ഓല് പിന്നെ വര്ക്ക് ഞങ്ങക്ക് രണ്ട് ആഹ് രണ്ട് മ ക്കള് അനിയ ഓലക്കൊക്കെ അനിയമാർക്കൊക്കെ എല്ലാർക്കും ഈ രണ്ട ഈച്ച മക്കൾ ഓരോ പെണ്ണ് ഓരാണ് എല്ലാർക്കും
അതെല്ലേ ആഹ് ഞങ്ങട ങ്ങോട് മക്കള് കൊറവാ
ആഹ് അങ്ങട് കൊറവല്ലേ ആഹ് ഇവര് ഇവര്പ്പാരന്നെ അഞ്ചു മക്കളുണ്ട് പിന്നെ അങ്ങനെ എല്ലാരും പിന്നെ രണ്ട് പെങ്ങമ്മ ഇന്റെ വീട്ടില് മൂന്നാള് ഞാനും ഒരു അനിയനും ഒരെട്ടനും
ആഹ് ഒരു പെണ്ണേ ഒള്ളൂ
ഒരു പെണ്ണ് അവിടെനെ ഒറ്റക്ക്
ആഹ് അഹ്
അവിടെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു ആന് ആഹ് അവിടെ ഇവിടെക്കെ എല്ലാരും കല്യാണം കഴിഞ്ഞു
ആഹ് ആഹ് എല്ലാരും കൂടുമ്പോ രസയിരിക്കും
ആഹ് എല്ലാരും കുടുംബങ്ങള എല്ലാരും ഒരുമിച്ച ആ ഒരുമിച്ചിട്ടന്ന ഒരാള ഇപ്പോ പോയി ഇനിയിപ്പോ രണ്ടാളും ഇവിടെ വീട്ടിൽണ്ട് ത്ത്ട്ട്ണ്ട്
അതെ
ആഹ് ആഹ് ഉമ്മയും ഉപ്പിയും ഞങ്ങളും അഹ് വിന്നെ അനിയനും വൈഫും ഓരോ കുട്ടിയളും അങ്ങനെ ഓൽക്ക് രണ്ട് കുട്ട് ക്ക് രണ്ടുട്ടിയള് അങ്ങനൊ പോവുന്നുണ്ട് ഉം ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി ഇങ്ങനെ കുളിക്കാനുണ്ട് തിരുമ്പ അപ്പ മഴയന്ന് പിന്നെക്കെ ഇതാക്കി ഇട്ടിട്ട്ണ്ട് മിഷീൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇഞ്ഞ് കുളിക്കണം അതാണ് ടാസ് അപ്പൊ അപ്പങ്ങന മഴ പെയ്താണ്ട് അങ്ങന നിന്ന അപ്പൊ പിന്നെ ഫോൺ എടുത്ത് കഴിഞ്ഞാ പിന്നെ ഫോൺ മ്മലിരിക്കും
ആഹ് ആഹ്
ആഹ്
ഞാന് മെഷീനിലിട്ടിട്ട് ഞാൻ കയറി കുളിച്ചു
ആഹ്
പിന്നെ പന്ത്രണ്ടരക്ക് അഹ് ചോറ് രാവിലെ പിള്ളേര് പോകുമ്പോ റെഡി ആവു എല്ലാം
ഒക്കെ പന്ത്രണ്ടർക്ക് എന്ത്യേ
പന്ത്രണ്ടരേക്ക് ഒരു ഉം മറ്റേ കുടുംബശ്രീ അയൽക്കൂട്ടം
ആൾക്കൂട്ടാ ആൾക്കൂട്ടാ ആഹ്
അത് ഉണ്ട് പന്ത്രണ്ടരക്ക് ആഹ് ഇന്നിപ്പോ എല്ലാരേു കിട്ടിപ്പ ഇന്നിപ്പോ വെച്ചത് ഇപ്പ ഒരു ചോർച്ചയുണ്ടല്ലോ അപ്പോ കുറേ ആയായിരുന്നു കൂടിയിട്ട്
കൂടിയിട്ട് ഏഹ് എവിടെ വെച്ചിട്ടുണ്ടാവ നടക്കല്
അത് താഴെച്ച് താഴേക്ക് ഇറങ്ങി പോണം
ഏ പന്ത്രണ്ടരക്ക് ആയല്ലോ പോവാൻ ആയല്ലോല്ലേ
അഹ് അപ്പൊ ഞാൻ റെഡി ആകുന്നു
അഹ് പോവാന് കുറെ ആയോ ആയിൽ കൂടിയിട്ട്
ഞാന് അഹ് രണ്ട് കൊല്ലം
രണ്ട് വർഷം അഹ് എങ്ങനെ നിങ്ങൾ ആയിച്ചില് ക്യാഷ് അടക്കില് ക്യാഷൊക്കെ
ആഴ്ച ഈ ആഴ്ചയില് നമ്മുടെ കയ്യിലുള്ളതു പോലെ ഇടാന്ന് എല്ലായിടത്തേ പോലും കർശനമായിട്ട് പിടുത്തൊന്നു ഇല്ല നമ്മള് പിള്ളേര് സെ റ്റായത് കൊണ്ട് വല്യ ഉമ്മമാരൊക്കെ ഉള്ളടത്താണല്ലോ ഇത്രേ പറ്റുള്ളൂ ഇത്ര ഇടണം
അഹ് ഇടണോ അങ്ങനെ ഇവിടെ തന്നെ പത്ത് രൂപ മുതൽ നൂറ് രൂപേന്റെ ഉള്ളിൽ ഇടാ നൂറ് രൂപന്റെ അപ്പറ ത്തേക്കിടാൻ പാടില്ലല്ലോ പറ്റൂലല്ലോ ഹ്മ്മ്
നേരത്തെ അമ്പതായിരുന്നു മിനിമം അമ്പതെങ്കിലും ആയിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുല്ല അവനോന്റെ കയ്യിലുള്ളനുസരിച്ച ഇടാം ഇപ്പ ഒരാഴ് ചാ ഇടതെ പിറ്റേതെ ആഴ്ച അഞ്ഞൂറ് വേണെങ്കിൽ അങ്ങനെ ഇടാം
അഹ് പക്ഷെ ആഹ് അഞ്ഞൂറ് ഇടുമ്പോ ഈ ആഴ്ചയിലേക്ക് കൂട്ടൂലേ ക്യാഷ്
അഹ് ആഹ് ഇടണെ ആഴ്ച ന്നേലും കൂട്ടി വിടും മാസം അവസാനം ആണല്ലോ നമ്മൾ പൈസ അടയ്ക്കുന്നത്
അതെ ആഹ് ആഹ് ഉം ഉം ആഹ് ഇവിടെ അങ്ങനെ മാസ്തി ഇതിൽ അഞ്ഞൂറ് രൂപ നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചായ്ച്ചെങ്കിലും ഒരു ആഴ്ച്ചങ്കിലും നമ്മള് ഇപ്പൊ ബുധനാഴ്ച നമ്മള് അടക്കൽ ഞങ്ങൾ ഇവിടെ ബുധനാഴ്ചയാണ് അപ്പൊ ബുധനാഴ്ച ആയി കഴിഞ്ഞാല് അഞ്ച് ബുധന ബുധന് വരിയാണെങ്കിൽ ഓരോ ആഴ്ചയിൽ നൂറ് രൂപ വെച്ചങ്ങണ്ട് അങ്ങനെ അഞ്ഞൂറ് രൂപ അഞ്ചാഴ്ചക്ക്ടും
അഹ് അങ്ങനെയ
അഹ് നൂറിൽ കൂടുതൽ അടക്കാൻ പ പറ്റൂലാന്നുണ്ട് ഇവിടെ
അതെല്ലേ അങ്ങനെയൊന്നുല്ല ഇവിടെ പ്പം പിന്നെ എന്റെ അമ്മചിക്കെ കൂടി വക്കണടുത്തുണ്ട് അത് ഇപ്പൊ പുതിയ ഒരാള് ചേരുവാണെങ്കിൽ പഴയ തുടങ്ങിയപ്പോ ഉള്ള ആളുടെ നിക്ഷേപം എത്രയാണോ
അഹ്
ആഹ് നിക്ഷേപം മൊത്തം അടച്ച് ചേരണന്ന് അല്ല കൂടാ പുതിയ ആള് കൂടണന്ന് ബുക്കില് കാണിച്ചോണ്ട് കൂടണന്ന് ഇപ്പം ഒരാളുടെ ബുക്കില് പതിനായിരം രൂപയാ നിക്ഷേപം ഒള്ളെയെങ്കി ആഹ് പതിനായിരോം കാണിച്ച് കൂടണന്ന്
ആഹ് പുതിയ ആള് ജോയിൻ ചെയ്യുമ്പോ ആ പതിനായിരയിക്ക് വെക്കണം
ആഹ്
ആഹ് അതുകൊണ്ട് ഇപ്പ നമ്മള് പത്ത് രൂപ ഒരു പക്ഷെ അങ്ങനെ ആകുമ്പോ ബുദ്ധിമുട്ടാണല്ലോ കൂടണോൽക്ക്
ആഹ് അപ്പൊ ഞങ്ങടെത്തില് അങ്ങനെ ഒന്നും ഇല്ലാ
ആഹ് ഞങ്ങെളെവിടെ ഒന്നും അങ്ങനല്ലെടാ കാരണം ഞങ്ങളിവിടെ ഇപ്പ ഞങ്ങൾ അഞ്ച് ആറ് വർഷത്തിന്റെ മേലായി ഇപ്പൊ ഓരോരുത്തര്ടെ അതെ അക്കൗണ്ടില് നാല്പ്പയിനായിരം രൂപന്റെടുത്ത് ബുക്കിലുണ്ട് കാരണ അങ്ങനെക്കെ പുതിയ ആൾ ക്കാര് കൂടുമ്പം നാല്പ്പയിനായിരം വെക്കണെന്ന് പറയുമ്പം അത് ഒര് ബുദ്ധിമുട്ട് തന്നെയല്ലേ നമ്മള് സാധാരണക്കാർക്കൊക്കെ വരുമ്പോ
ആഹ് ആഹ് അപ്പം ഞങ്ങടെ ഇതില് അങ്ങനെ വെച്ചേക്കണെ ഇപ്പൊ ഒള്ളപ്പോ രണ്ടായിരെ ഒള്ളെങ്കി അത് അടച്ച് കൂടീട്ട് എടയ്ക്കെടക്ക് ഒള്ളതനുസരിച്ചിട്ട്
ആഹ് അടക്കാ എന്നാ അങ്ങനാവുമ്പം ആർക്കും ബുദ്ധിമുട്ടില്ലാ
ആഹ് ബുദ്ധിമുട്ടില്ലാ
കാരണം മറ്റൊളി നമ്മള് ഒരു നിശ്ചിത സംഖ്യ പറയുമ്പോ ചെല സമയത്ത് അത് ഇട്ക്കാണ്ടാവൂലാ അയി ഞമ്മൾക്കോരോ ബുദ്ധിമുട്ടും കാര്യോം വരുമ്പോ അതെടുക്കാ വെക് ഇത്ണ്ടാവൂല്ലാ
അങ്ങനെ വെക്കണ എന്നാന്ന് വെച്ചാ ഈ ഇച്ചിരി പ്രായായ ആൾക്കാരെ ചെന്ന് കേറി ഒരു മാസം കഴിയുമ്പ തന്നെ ഈ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മടെ നിക്ഷേപത്തിന്ന് ലോണ് കിട്ടൂലോ ബുക്കീന്ന് തന്നെ അതിനാവശ്യക്കാരായിരിക്കും
അതെ ആഹ്
ണ്ടാണ് അങ്ങനൊരിത് വെക്കണത്
വെക്കണത് ആഹ് കാരണം എന്താ പലിശില്ലാന്ന് പറയുമ്പ എല്ലാർ ക്കും ആ ബുക്ക്ത്തെ ലോണായിരിക്കും വേണ്ടത്
ആഹ്
അതാണ് പിന്നെ മറ്റേത് ആറു മാസം കഴിഞ്ഞാലല്ലേ മറ്റേ ലോണ് കിട്ടുള്ളു അതെ എല്ലാരും അതങ്ങനെട്ക്കാ കാരണം അങ്ങനാവുമ്പം നമ്മക്കും തന്നെ കൊറച്ചീച്ചെ ഇള്ളീനനുസരിച്ച് അടച്ചു തീർത്താ മതി
ആഹ്
മറ്റേതാകുമ്പോ എൻ മറ്റേ ലോണാവുമ്പ അയിൽ ബാങ്കിൽന്ന്ള്ള ലോണ ലോണാവുമ്പം ആ സമയത് ത്തെന്നെ നമ്മളടക്കണ്ടേ അയൽക്കൂട്ടത്തില് അങ്ങനാകുമ്പളൊരു ഗതിയേടാണ് എല്ലാർക്കും ഒരേ സംഖ്യ ക് കയ്യണന്നില്ലല്ലോ അടക്കാന്
ആഹ് ആഹ് ആഹ്
ഇപ്പ പത്ത് പതിനായിരം എടുത്ത്ക്കണെങ്കില് ഇവിടെ ആയിരം രൂപ അടക്കാ മാസത്തില് ഇന്നാ പിന്നെ പത്ത് മാസം
ആഹ് അതും അത് ഞങ്ങടെ ഇതിനാത്ത് നിർബന്ധയില്ലാ ഒള്ളതു പോലെ ഇട്ടാ മതി
ഇട്ടാ മതി ആഹ് അത് അപ്പൊ ഒരു വർഷത്തിന്റെ ഉള്ളില് തീർക്കണ്ടേ അത്
അങ്ങ് അങ്ങനെയൊന്നുല്ലാ ഞാ ഞാനതീന്ന് എടുത്തിട്ടാ ഞാൻ തൊടങ്ങിയപ്പോ എടുത്തതാ
ആഹ്
പക്ഷെ എന്റെയിതുവരെയും തീർന്നിട്ടില്ലാ
ഏഹ് ആഹ് രണ്ട് വർഷായോ എടുത്തിട്ട്?
ആഹ് തൊടങ്ങിയ ഒടനെ തന്നെ ഞാനെടുത്തതാ പത്ത് രൂപ എടുത്തതാ
ആഹ് ആഹ് അപ്പ കൊറച്ചീച്ചങ്ങനെ അടക്ക്ണൊള്ളേക്കാരം അഞ്ഞൂറ് അങ്ങനെ കയ്യിൽ ഇള്ളത് ഇങ്ങനെ അട അടക്കണതായിരിക്കും ആഹ്
വേണങ്കി തീർ അല്ല ഏഹ് അല്ലെ വേണങ്കി തീർക്കുവൊക്കെ ചെയ്യാം പക്ഷെ നമ്മളതിന് ഒത്തിരി താല്പര്യം കൊടുക്കുന്നില്ല ആരും അങ്ങനെ ച ശാഠ്യം പിടിക്കാത്തോണ്ട് പക്ഷെ എന്റെ അമ്മച്ചിയൊക്കെ കൂടിയക്കണ അടുത്തൊക്കെ ആണെങ്കി അത് പത്ത് മാസം കൊണ്ട് തീർക്കണംന്നാ
തീർക്കണം അത്‌ ഇവടിംണ്ട് ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമ്മള് തീർക്കണം അത്രയും കഴിഞ്ഞിട്ടില്ലെങ്കിലാണിപ്പോ ഒന്നോ രണ്ടോ മാസം എക്സ്ട്രാ തരാ പറയാ കാരണെല്ലാർക്കും ലോ ബുക്ക്ന്ന് പേയ്ത് ക്യാഷ് എടുക്കണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ബുക്ക്‌ ബുക്കുന്ന്ന്നെ ഓരോരുത്തരു അയിമ്പിനായിരം നാല്പയിനായിരം വെച്ച്ങ്ങാണ്ട് അങ്ങനെ ബുക്ക്ന്ന് മാത്രം എടുക്ക്ണുണ്ട് കാരണം നമ്മളാ ആ എമൗണ്ട് കൂടുതല് അടക്കുമ്പോ വല്യ എമൗണ്ട് വരിയാണല്ലോ
ആഹ് ആഹ്
അപ്പങ്ങനാവുമ്പം കൂടുതലെടുക്കാനും പറ്റ്ണണ്ട്
ഉം
എത്ര മണി വരെ ഒരു മണിവരെ അത്ര അല്ലാരും അത്ത്ണ്ടാവേക്കാരം ലെ
ആഹ് അങ്ങനെയൊന്നുല്ല ഏ പറയാനുള്ളൊക്കെ പറഞീരുമ്പോ
ആഹ് എത്ര പേര്ണ്ടാവും ആഹ് പത്ത് പേരൊള്ളു ഒക്കെ നമ്മളെ ഈ പ്രായാൾക്കാരെന്നെണ് കൂടു പ്രായ ആൾ ക്കെ ആൾ ആഹ് അത് പിന്നെ ഈ മീറ്റിങ്ങിനും കാര്യൊക്കെ ആവ്മ്പളേ അയ് അല്ലാത്ത കൊറച്ച് പ്രായായി കഴിഞ്ഞാലാണ് ഈ മീറ്റ മീറ്റിങ്ങിന് വരാന്ള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരാ
ആഹാ അപ്പം ഈ തവണ മൊതല് സെക്രട്ടറി സ്ഥാനത്തേക്ക് കേറ്റി വെച്ചേക്കുവാ എന്നെ പിള്ളേരെല്ലം സ്കൂളിലായി ഇനി കൊഴപ്പൂല്ലാ പറ ഇത്രേം നാളും പിള്ളേരുണ്ടെന്ന് പറഞ്ഞ് ഒഴിവായി നി
ഒയിവായി നിക്കാ അപ്പൊ അത്‌ അതാണെ അത് പറഞ്കാണ്ട് ഞമ്മക്കൊയ്ഞ് മാറ പക്ഷെ അത് കയ്ഞ് കയിഞ്ഞാ പിന്നോലാസ്ഥാനം തരും
ആഹ് തന്നു തന്നു കഴിഞ്ഞാഴ്ച്ച
ന്തായാലും ആരാ എയ്തലൊക്കെ ഇതിന്റൊക്കെ ബുക്കിലൊക്കെ എയ്തലൊക്കെ
ആഹ് സെക്രട്ടറി സെക്രട്ടറിമാരെഴുതണം ഇപ്പൊ കണക്കും ബുക്കും എല്ലാം ക്ലോസ് ചെയ്ത് നമ്മടെ കയ്യിലേക്ക് മാറീട്ടില്ല
തന്നിട്ടില്ല ആഹ് അപ്പങ്ങനാവുമ്പോ ഇങ്ങളെ വീട്ടിലെചിട്ടായിരിക്കും മീറ്റിംഗ് അതോ ഓലെ വീട്ടി തന്നെ വെച്ചിട്ടാ
എന്തോ
ഇതിപ്പ ഈ ആരെ വീട്ടില് വെച്ചിട്ടാണ് മീറ്റിംഗ്ള്ളത് മറ്റേ പഴെ സെക്രട്ടറിന്റെ വീട്ടിൽ വെച്ചിട്ടാണോ
ആഹ
ആഹ് ഇഞ്ഞിത് കയിഞ്ഞാല് നിങ്ങളെ വീട്ടിലായിരിക്കും
ആഹ ആഹ
ഏഹ് അല്ല അതൊരു സഹായാണ് ഇങ്ങനാവ്മ്പളേ
ആഹ്
നമ്മക്ക് ബുദ്ധിമുട്ട്ണ്ടാവ്മ്പൊ ഇട്ക്കും ചെയ്യാ ആ ചെയ്യാലൊ ബുക്ക്ന്ന് എന്തായാലും ഇന്നാല് പോവാൻ നോക്കിക്കോളി ഇന്ന ആയിക്കോട്ടന്ന ഞാൻ പിന്നെ വിളിക്കണ്ട് ന്ന ആ ഓക്കെ ശരി